ആ എന്താണ് മോളെ വർത്താനൊക്കെ ആ തന്നെ വിവരത്തിന് ഇവിടെന്ന് ഇല്ലടോ പനിച്ചാങ്ങണ്ട് കിടക്കായിരുന്നു അടിപൊളിയായിട്ട് ഉം അത് ഇത്തിരി കാണിച്ചു കാണിച്ചു കാണിച്ചു മോന്ക്ക് വൈറൽ പനിയെ നി
ആ എന്റെ കുട്ടി എന്റെ കുട്ടി ക്കും പനിയേനി തക്കാളിപ്പനി
ഏ ശ്രദ്ധിച്ചോണ്ടി കാണിച്ചാ
കാണിച്ചു മരുന്നൊക്കെ ഒരു ലോഷനൊക്കെ തന്നിരുന്നു ഒക്കെ തേച്ചടുത്ത് മാറിപ്പോ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ങ്ങന്ന് ക്കട്ട് കുളിപ്പി ക്കൽ തുടങ്ങി കുളിപ്പിക്കരുത് ന്നൊക്കെപറഞ്ഞിരുന്നു നല്ലോം പൊ ന്തിനി ഉം
ആ അങ്ങനെ പകരുന്നത് നോക്കണോ എന്താണ് ആ പകരും അങ്ങനെ മക്കള് വേറെ മക്കള ഉണ്ടെങ്കില് അടുത്തേക്ക് വല്ലാതെ അങ്ങോട്ട്
ആ ആ വേറെ കുട്ടികൾ ഇണ്ടായിന് ഇവിടെ പക്ഷേ മറ്റുള്ളവർക്കൊന്നും കൊഴപ്പ ഇല്ല ഞാൻ പിന്നെ പൊറത്ത്ക്കും പോയിട്ടില്ല ബടെ വീട്ടില് വേറെ വീട്ടില് പരിപാടിയൊക്കെണ്ടായി നി ആങ്ങളന്റെ വെ എന്നിട്ട് ഞാനും പോയിട്ടില്ല ഞാൻ പോയില്ല ആഹ് അത് ചെറിയാ ചെറിയ പരിപാടി വെച്ചു ബിച്ച്മളെ കുട്ടിക്ക് വയ്യാത്തല്ലേ അപ്പൊ ഞാൻ വല്ല്യ പരിപാടി ഞങ്ങളവിടെ കഴിച്ചിട്ടില്ല എല്ലാരും ഇങ്ങനെ കുട്ടികളൊക്കെ വരുമ്പോ എല്ലാർക്കും പകരൂലേ
ആ
പ്പൊ പിന്നെ ഇഞ്ഞ് രണ്ടാമ ഇഞ്ഞടുത്ത കൊല്ലം അടുത്ത കൊല്ലെയ് മരിച്ചിട്ടില്ലെങ്ങങ്ങളെ ക്കെ വിളികണ്ട്.
ഏ ഓ ഓ അത് കേട്ടാ മതി ലോക് ണ്ടാവെയ്
അത്
അട്ത്തൊ ൻകോ ആ അട്ത്തൊല്ലോ ചെലപ്പോ കുട്ടിന്റെ മർത്തിടീം എന്താണ് വാർഷി ങ്ങകും കൂടിയാണാവോ?
ഏ അങ്ങനാണ്ല്ലേ? അങ്ങനാണ്
അങ്ങനെ ആണാവോന്നറിയ അങ്ങനെ ആണാവോന്നറിയാ.
ഏ എന്ത് എ
നാത്തൂൻ നാത്തൂന് നഴ്സിങ്ങിനാ നഴ്സിങ്ങിന് പഠിക്ക. ആ പറയാൻ പറ്റൂലല്ലോ പറയാൻ പറ്റൂലേയ്. ഓപ്പ ഓപ്പൊ ജൂണില് വരുന്ന്ണ്ട്. ജൂലായില്. ഏ അപ്പ വാണ്ടേ അവ കൂട്ടിന്റെ ബർത്തിട കയിക്കണ്ടേ?
അ ഏ
ആ
അപ്പ
ന്നടെന്തൊക്കെ വിശേഷം സുഖല്ലേ? എന്താണ് നമ്മളെ ബളെ കുടയിരിക്കൽ നമ്മളെ ക്ലാസ്ത്തെ ഒരു കുട്ടിനെ കുടിയിരിക്കൽന് വരായിനീ ഞ ങ്ങ ങ്ങളൊക്കെ പോയല്ലോ എന്താ വരായിനീ? ഹലോ ഹലോ ഹലോ കേക്കിൻല്ലാ? ഹലോ ന്താ പ്പക്കഥ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ